ഹലോ
കേക്കാവോ?
ആ കേക്കാം കേക്കാം.
കഴിച്ച ഫുഡൊക്കെ കഴിച്ചാ
ആ കഴിച്ചു കഴിച്ചു എന്തെടുക്കുന്നു സുഖ?
ഓ സുഖം ചേച്ചിക്ക് സുഖാണോ
ആഹ് സുഖാ
ഉ മഴയുണ്ടായിരുന്നന്ന് ഇന്ന് പോയില്ല
ആഹ് മഴ ഇന്ന്ച്ചിരി കൊറവുണ്ട് മറ്റേത് ഭയങ്കര മഴയല്ലേ ട്ട്ന്നൊ ഇന്ന് മഴ ഇച്ചിരി കൊറവോണ്ട്, രാവിലെ ചെറ്തായിട്ടൊന്ന് ഇതായിരുന്നു പ്പ കൊയപ്പോന്നുല്ല. ഉം പിന്നെ ഫുഡ് മീനൊക്കെ കിട്ടിയോ
ആ മീങ്ങനൊക്കെ കിട്ടി പക്ഷെ ഉച്ചയ്ഞാൻ കഴിച്ചില്ല
ആഎന്തുപറ്റി?
വെഷപ്പായില്ല
ഇത്രയും സമയായിട്ടും വെഷപ്പായില്ലേ അപ്പൊ രാവിലെക്ക് രാവിലെയെന്തോ കട്ടിക്ക് കഴിച്ചല്ലോ
രണ്ട് ദോശെന്നെ കഴിച്ചു പക്ഷെ വെശപ്പായില്ല ഇന്നിട്ട് എടക്കെടക്ക് ചിപ്സൊക്കെ പോയി കഴിച്ചപ്പതൊണ്ടായിരിക്കും വിശപ്പില്ലാത്ത
ആ ആ ബേക്കറി ഐറ്റംസാണോ കൂടുതൽ ഇഷ്ടം?
എനിക്ക് ബേക്കറിഐറ്റംസങ്ങനെയല്ല മുട്ടായിയൊക്കിഷ്ടാ
ഉം ഉം.
പിന്നെ അവടെ എന്ത് മീന്
ഇവിടെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു മേടിക്കാൻ പോകാനും വയ്യാന കാരണം പോയില്ലച്ചിക്ക് ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു അത് ചമ്മന്തിയൊക്കരച്ച് കഴിച്ചപ്പ ഇപ്പൊ ചേട്ടം കൊണ്ടുവന്ന് മീൻ തന്നു ന്നി ഇപ്പ നാളത്തേക്ക് എടുക്കാന്ന് വിചാ ച്ച്
ഏഹ്
ഉം പിന്നെ മഴേക്കെണ്ടോ അവടെ മഴേക്കെണ്ടോ?
ഇവിടെ ഇന്നലെ നല്ല മഴയ ഉണ്ടായിരുന്നു ഇന്ന് മഴയൊന്നുമല്ലായിരുന്നു
അല്ല ഞൻ പ്പ വർകെയ്യിന്നില്ല വീട്ടി തെന്ന
ആഹ് ആഹ്ഏതുവരെ പഠിച്ചിട്ടുണ്ട് ചേച്ചി
ഞാൻ എ എൻ എം കോഴ്സ് നേഴ്സിംഗങ്
ആണോ ഞാൻ ജി എൻ എം മാണ് ഉ ഞാൻ ജിഎൻഎം മാണ്
ആണോ ആണോ എവിടാ പഠിക്കുന്ന പഠിച്ചു കഴിഞ്ഞോ ഇല്ലല്ലേ
ഇല്ല ഇപ്പൊ പഠിച്ചോണ്ടിരികുന്നോ ഒള്ളൂ
ആ എത്രാമത്തെ ഇയറായപ്പോ
ഇപ്പൊ സെക്കൻഡിയർ ഇനി ഒരു വർഷം കൂടെ
ആ ആ ഞാനും ഇപ്പ ജി എൻ എമ്മിൽ പോകാനായിട്ട് അടുത്ത അപേക്ഷ കൊടുക്കാനായിട്ട് നിക്കുവാ
ആഹ്
എനിക്ക് പുറത്തോട്ട് പോവാാൻ വേണ്ടി യൊക്കെ നോക്കാനായിരുന്നു അപ്പൊെ മറ്റേ അങ്ങനെയൊക്കെയ വരുന്നത് അപ്പ അതിനോട് താൽ തെരിയില്ല ന്നാ പിന്നെ പോയി പഠിക്കാന്ന് വിചാര്ച് ഇപ്പൊ ഓ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകും
ആ ആ ജി എൻ എം പഠിക്കുമ്പോ ബി എസ്ടെ ആ ആ ഒരു ലെവല് എന്നെ ഇപ്പോ ഉണ്ടെല്ലാടത്തും
ആഹ് അതാ അപ്പ ഞാൻ വിചാരിച്ച് പറ്റുവാണെങ്കിൽ ജി എൻ എം കഴിഞ്ഞിട്ട് പോസ്റ്റ് ഫീസ് അങ്ങനെ വല്ലോ എടു ക്കാ ന്നുള്ളത് മനസ്സിലുണ്ട്. എന്തായാലും ജീ എൻ എം ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാന്നും പറഞ്ഞ് അതിനുള്ളിപ്പോ ജീ എൻ മ്മേ കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന രീതീല് എനിക്ക് ദുബായ്ക്കാണ് പോണ്ട പ അങ്ങനെന്തെങ്കിലും കിട്ടുവാണെങ്കില് അങ്ങനെ പോക ല്ലെങ്കി പിന്നെ വീണ്ടും പഠിക്കാ ന്നുള്ള രീതി നിക്കുവ
ആഹ്
ഉം ഉം
മക്കള്ണ്ട ചേച്ചിക്ക്?
ആ രണ്ടു പേരുണ്ട് രണ്ടു പേരും സ്കൂളി പോയ് സ്കൂളി പോയ്
ഉം എപ്പവരും ഇനീ തിരിച്ച്
പിന്നീ നാല് മണിയൊക്കെ കഴിയും സ്കൂൾ ബസ്സിൽ തന്നെ ഇങ് വന്നോളും മോളീ വർഷം തൊട്ട് പോയി തുടങ്ങിയതേ ഒള്ളു
ഓ കുഞ്ഞ്
കുഞ്ഞ ആഹ്
ആഹ് മോനെത്രേലാ
മോൻ തേടില്
ആഹ് ആഹ് ആഹ്
അവിടെ ഇപ്പഴും വേയിലുണ്ടോ അതോ മഴ
ആഹ് ഇപ്പൊ വെയിലുണ്ട് ചേച്ചി
ഉം നമ്മുടെ ഇവിടെ മഴയ്ക്കൊരു സാധ്യതയൊണ്ട്
ആഹ് ആഹ് ഇന്നെന്തോ ഭാഗ്യത്തിന് ന്ന് വല്യ മഴയൊന്നുല്ല ഇന്നലെ നല്ല മഴ ണ്ടായിർന്ന്
ആ ആ ഒത്തിരി തുണിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം കൊറെ ദിവസം കൊണ്ട് തുടങ്ങിയ മഴയല്ലേ അങ്ങനെ ഒത്തിരി തുണിയൊക്കെ ഉണ്ടായിരുന്നു ഞാ ഞാൻ കഴുകി വെച്ച് അമ്മയെല്ലാം വിരിച്ചിട്ട് അമ്മ തന്നെ ഉണക്കി യെക്കെ എടുത്ത ത് വെച്ചിട്ടുണ്ട്. എന്റെ വാഷിംഗ് മിഷേൻ കംപ്ലയിന്റ് ആയി പോയി. അപ്പ തുണി കഴുക തന്നെ വേണം അങ്ങനെ പെട്ട് കൊറെ തുണി കൊറച്ച് തുണി ഇന്ന് പല കഴിയതും ഇട്ടിരിക്കുവായിരുന്നു അശയി തന്നെ ഇങ്ങനെ വിരിക്കാതിട്ടന്ന് അപ്പിന്ന് പിന്നെ വെയില് കണ്ടപ്പോഴത്തേക്കും അമ്മ പറഞ് ന്ന ബാ ക്കി എട്ടുത്ത് കഴുക അമ്മ വിരിച്ചിടാന്നും പറഞ്ഞു അങ്ങനെ ഫുള്ള് തുണിയെല്ലാ കഴുകി ഉണക്കി എടുത്തമ്മ അമ്മ ഇപ്പ കേറിയതേ ഉള്ളമ്മന്റെ പുറകെ ഇരിക്കുായിരുന്നു യെടയ്ക്കൊന്ന അന്തരീക്ഷ ഇതാവുന്നുണ്ടല്ലോ അപ്പൊ വിചാരിച്ച മഴ പെയ്താലോ പറഞ് ആള് മുകളിൽ തന്നെ ഇരുന്ന് തുണി ഉണക്കി എടുത്ത കൊണ്ടുവന്ന്
ഞാനും തുപോലെ ആരുന്നു ഇന്നലെ ഇതേ തുണിയൊക്കെ കഴ കുറച്ച് ദിവസത്തെ ഉണ്ടായിരുന്നു തുണി കഴിക വെയില് കൊണ്ടൊന്ന് വിരിച്ചിട്ടതും മഴ പെയ്ത്
മ്മ് തനിയാണോ അപ്പൊ തുണിയൊക്കെ കഴുവോ തനിയെ
മെഷീനുണ്ട് ചീച്ചീ മ്മ്
ഉം ഉമ്
പിന്നെ
മ് പിന്നെ വീട്ടി വേറാരുണ്ട്
വീട്ടിൽ അമ്മ അച്ഛൻ അനിയൻ അപ്പുപ്പൻ
മ് മ് എല്ലാരും സുഖായിട്ടിരിക്കുന്നോ
ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന്
ഉം
ഉം മക്കളെ ട്യൂഷനൊന്നും പോവൂല ഇല്ല ചേച്ചി
ഉം മക്കള് ട്യൂഷന് മോൻ പോകുന്നുണ്ട് മോളെ ആണെങ്കില് മോക്കാണെങ്കി ജൂലൈ അടുത്ത മാസാകുമ്പോ ന്നാലു വയസാകത്തത്തെയുള്ളൂ ഇയാളെ ആണെങ്കി നമ്മള് ട്യൂഷനൊന്നും അങ്ങനെ വിട്ടിട്ടില്ലായിരുന്നു മോളയെ അങ്ങനെവാടി പോവുആയിരുന്ന് ആ ഹസ്ബൻന്റ് ദുബായിലായിരുന്നു അപ്പൊ ആള് രണ്ടു വർഷം അവിടെ നിന്നിട്ടാണ് വന്നത് അപ്പൊ ഈ വന്ന സമയത്ത് വെക്കേഷൻ യാളെ സ്കൂള് മോന്റെ വെക്കേഷൻ നോക്കിയാ വന്നത് അപ്പ ഇയാളെയി ട്യൂഷന് വിടാന്ന് പറഞ്ഞിരുന്ന സമയം നോക്കി ഹസ്ബൻഡ് വന്നപ്പോ ഇയാൾ അങ്ങനെ വടി പോലും പോകാതായി അച്ചൻ വന്നത് കാരണം അങ്ങനെ പിന്നെ നിന്ന് ന്ന് പിന്നൊത്തിരി പാടുപെട്ടാണ് പിന്നെ കൊണ്ടുപോയി ഞാൻ ഒരിടത്ത് അത് നമ്മ്ള്ടെ ടുന്ന് കൊർച്ച് ദൂരോണ്ട്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്യൂഷനാ അവിടെന്ന് നമ്മൾ ഫുഡ്ഡക്കെ കൊടുത്ത് വിടണം നമ്മള് സ്കൂളി വിടുന്ന പോലെ ഫുഡും സ്നാക്സും ഒക്കെ കൊടുത്ത് വിടണം അവര് അവിടിരുത്തി പഠിപ്പിച്ച് മ് ഫുഡൊക്കെ കൊടുക്കി എല്ലാം ചെയ്യും അപ്പൊ അങ്ങനെ ഒരിടത്ത് കൊണ്ടാക്കി അങ്ങനെ അവി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോയിക്കൊണ്ടിരുന്ന അയിന്റെ ടയ്ക്കാണ് ഇയാൾ പോവുആണല്ലോ. അപ്പൊ ന്ന സ്കൂള്ലും അപ്പൊ ചേർക്കാം പ്പീ അക്ഷരോന്നു നല്ല പോലെ പഠിച്ചില്ലെങ്കിലും നി ഒക്ക് ഒര് വിവിധ എഴുതാനൊക്കെ ആയപ്പോഴാ സ്കൂളിലും കൊണ്ട് ചേർത്തത് അപ്പൊ ആ ചേർത്ത് യാളെനിക്ക് തോന്നുന്നു സ്കൂള് തുറക്കുന്ന അ അച്ഛനങ്ങ് ഒരു മാസം കഴിഞ്ഞ് പോവുകയും ചെയ്ത് പോയ ച്ഛൻ ഒരു മാസം കഴിഞ്ഞ് അഞ്ചാറ് ദിവസവും കൂടെ കഴിഞ്ഞപ്പ വീണ്ടും ഒന്ന് വന്നു അപ്പ വീണ്ട് ലേക്ക് ട്യൂഷന് പോവാൻ
വീണ്ടും ഇതായിട്ടി ഇപ്പം സ്കൂളിൽ പോയി തുടങ്ങി അപ്പൊ ഈ സ്കൂളിൽ നിന്ന് വരുമ്പോ നാലല് മണി കഴിയൂല്ലോ ഈ നാല് മണി കഴിഞ്ഞ് ഇവിടെ വന്ന് കുഞ്ഞല്ലേ ഇയാളെ ഫ്രഷ് ആക്കിയിട്ടൊക്കെ മറ്റേട്‌ത്ത് പോണോങ്കി നല്ല ദൂരോണ്ട് നമ്മൾ അവിടെ കൊണ്ടാക്കി പിന്നെ ഞാ തിരിച്ച് ഞാൻ ഇവിടെ വന്ന് പിന്നെ ഞാ തിരിച്ച് ഞാൻ ഇവിടെ വന്നു പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും എടുക്കാനൊക്കെ പോവുബയ്ത്തേക്കും പോകുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കും അങ്ങന ഇങ്ങനെ മടിച്ച് നിക്കും പക്ഷെ അവള് സ്കൂ ട്യൂഷന് വിടാതെ പറ്റത്തില്ല ഇ നമ്മുടെത്തൊന്നും ഇരിക്കത്തില്ല നമ്മള് പഠിപ്പിക്കാൻ പിടിച്ചിരുത്തുമ്പോഴത്തേക്കും നമ്മളെ നമുക്ക് വേറെ പുസ്തകും ബുക്കും ഒക്കെ തന്നിട്ട് പറയും ഇതിരുന്ന് എഴുതിപ്പടി ഞാൻപ്പ വരാ എന്നും പറഞ് അവള് അങ്ങ് പോകു ഇന്നലെ അച്ഛാമ്മയുയിട്ട് ഇരിക്കും കിനാണ്ട്
ആഹ് ചേച്ചി ഇപ്പ പറഞ്ഞില്ലേ ആ ട്യൂഷൻ ക്ലാസ്സില് സ്നാക്സൊക്കെ കൊട്ത്തൂടൂന്ന് ഇപ്പ അവിടെ എന്തോ സംഭവം എത്ര മണി തൊട്ട് എത്ര മണി വര അത്
പത്ത് മണി തൊട്ട് മൂന്നര വരാ അപ്പൊ ഫുഡ് ചോറും കൊടു ചോറാണെങ്കി ചോറ് പിന്നെ രാവിലെ സ്നാക്സ് എന്തെങ്കും രാവിലെ കൊണ്ട് വന്ന് കൊറ്ചേരം കഴിച്ച് കഴിയുമ്പോ ബാക്കി വെക്കും പിന്നെ വൈകുന്നേരോം അവര് ഒരു വീടാത് ഒര അവിടുത്തെ വീട്ടിലായ ആന്റി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അവർക്ക് വേറെ ആരെയ നോക്ക അങ്ങനെൊന്നും ഇല്ല അവര് മാത്ര ത്രയേ ഒള്ളൂ, ഹസ്ബൻഡ് ദുബായിലാണ്, പിന്നൊരു മോനുള്ളത് വലുതാ ജോലിക്ക് പോകുന്നുണ്ട്.
കുഞ്ഞു പിള്ളേരെ മാത്രം ഇങ്ങനെ പഠിപ്പിക്ണതാ
കുഞ്ഞി പിള്ളാര്‌ പി ഉണ്ട് മൂന്നാം ക്ലാസുകർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് മൂന്നും നാലും ഒക്കെ അതൊ വൈകുന്നേരങ്ങളിലാ ഉള്ളത് കൂടുതൽ പിള്ളേർക്കാണ് ഈ വെക്കേഷൻ വെക്കേഷൻല്ല ഇപ്പഴും അവിടോണ്ട് എന്ന് വെച്ച് ഈ അങ്ങനവാടിലൊന്നും പോകാതിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവര് ഇപ്പോഴും കൊണ്ട് അവിടെ ആക്കും
ഓഹ്. ഞാൻ ചോദിക്കാൻ കാരണേ ഞാൻ ഇവിടെ ട്യൂഷൻ എടുക്കണണ്ടേ അപ്പം അപ്പ ഞാൻ ഇത് ആദ്യായിട്ടാ കേൾക്ക്‌ണേ ഇങ്ങനെ ഒരു ഐഡിയ
ആ പക്ഷെ അത് നല്ല ഇതാ നല്ല ഇതായിട്ട് വ കുഞാ പറ്ഞ്ഞിലെ മോക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു മോള് നമ്മുടെത്തിരിക്കേ പറ ഞാലൊന്നും കേക്ക ഒന്നും ഇല്ല തനിയെ തന്നെ ഇല്ല അങ്ങനെത്താളാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് അത്യാവശ്യ രം അക്ഷരങ്ങളൊക്കെ എഴുതും അക്ഷരങ്ങളൊക്കെ ഇപ്പൊ എഴുതും ആള്
ആഹ്
ആഹ് പിന്നെ ആഹ് ഇച്ചിരി ഇത്ണ്ടന്നേ ഉള്ളൂ നമ്മൾ പറയുന്ന പോലെ ചെയ്യത്തില്ല അപ്പൊ സ്കൂളിൽ വിളിച്ചു ചോദിച്ചപ്പോഴും ടീച്ചർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അക്ഷരമൊക്കെ എഴുതുന്നുണ്ട് ആഹ്, കൊഴപ്പവില്ല അതാ പറ ചോദിക്ണേന്നൊക്കെ ആൻസറും ചെയ്യുന്നുണ്ട ന്നൊക്കെ പറഞ്ഞു. മോളപ്പോ എപ്പോഴാ ട്യൂഷൻ എടുക്കുന്നത് ഈ പഠിക്കാനൊക്കെ പോയിട്ടു വന്ന്
ഞാന് പോയിട്ട് വരുമ്പോ ആറ് മണിയാവും അന്നിട്ട് ആറരയ്ക്ക് ഞാൻ ട്യൂഷനെടുക്കും അന്ന വെച്ചാ വലിയ വലിയ പിള്ളേരെ ഞാൻ പഠിപ്പിക്കും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ അപ്പൊ അതിലൊരു കുട്ടി പോർട്സിനൊക്കെ പോണൊണ്ട് അവളും വരുമ്പ ആറ് മണിയാവും അപ്പൊ അങ്ങനെ ആറരാ പിന്നെ ഈ ഇടക്ക് ഇപ്പോ ഒരു എട്ടാം ക്ലാസീപടിക്കണ ഒരു കൊച്ച് വന്ന് ഈ പയ്യന് എന്ന് പറയുമ്പോ വായിക്കാൻ പോലും അറിഞ്ഞൂടാ ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ കുഞ്ഞിന് അക്ഷരമൊക്കെ എഴുതായറിയാന്ന് പക്ഷേ ഇതിന് അക്ഷരങ്ങൾ അറിയാെങ്കിലും വായിക്കാ ട്ടാം ക്ലാസ്സിലായിട്ടും വായിക്കാനൊന്നും അറിഞ്ഞൂടാ അങ്ങനെ.
ഉം അപ്പൊ ഈ എട്ടാം ക്ലാസ് വരെ അത് ട്യൂഷനൊന്നും പോയിട്ടില്ലേ എന്തുവാ അത്?
എന്തോ എനിക്കറിഞ്ഞൂടാ അവ അവൻ പറയണന്ന് വെച്ചാ അവൻ പോയിട്ടുണ്ട് ഞാനങ്ങനെ ഒരു ദിവസം അവന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പൊ പറഞ്ഞില്ലാ അവൻ ട്യൂഷനൊക്കെ അവൻ കുഴപ്പല്ല അടിച്ചു തന്നെ പഠിപ്പിച്ചാ മതി അവൻ പാ എപ്പോഴും ഇങ്ങനെ ഉഴപ്പാണ് ഭയങ്കര ബഹളം ഒക്കെയാണ് ഭയങ്കര ബഹളമാണ് വീട്ടീന്ന് ബാക്കി പഠിക്കണ പിള്ളരേയും കൂടെ ആഹ് സംസാരിച്ച് സംസാരിച്ച് വെറ്പ്പിച്ചോണ്ടിരിക്കും
ആഹ് ഉം അപ്പ മോക്ക് പഠിക്കാ സമ കിട്ട ട്ടു ഇതൊക്കെ കഴിയുമ്പോ തിരി പഠിക്കുന്നി
എന്നിട്ട് രാത്രി ആഹ് ചേച്ചി എഴുതാനുണ്ട് പഠിക്കണേണക്കാട്ടി എഴുതാനുണ്ട് രാത്രി ഇരുന്ന് പഠിക്കും
അതാ ഒത്തിരി ഉണ്ട് ആഹ് ഞാൻ പഠിച്ചതേ ഗവൺമെന്റ് കോളേജിലായിരുന്നു കോട്ട ത്തെ ത്ത് അപ്പം. ആഹ് നമുക്ക് പിന്നെ നമുക്ക് അവിടെ തന്നെ നിക്കണമായിരുന്നു വരവൊന്നും നടക്കത്തില്ല അവിടെ തന്നെ നിക്കണം നമ്മുടെ കൊല്ലം അങ്ങനെ ഓരോ ജില്ലകള് കൊല്ലം കോട്ടയം അങ്ങനെ കൊറ കുച്ച് ജില്ലകൾക്ക് ആഹ് ഒരു സ്ഥലത്ത് അങ്ങനെങ്ങനെ മൊത്തം കേരളത്തിൽ എനിക്ക് തൊന്നുന്നൊര് അഞ്ച് കോളേജ് എങ്ങാണ്ടേ ഒള്ളൂ ഇതിന്റത് ഗവൺമെന്റ് കോളേജുള്ളത്
ആഹ് ആഹ് ആഹ്
അപ്പം നമ്മള് പോയത്തുകയാണെങ്കില് ആ ശരിയടാ ശരിയന്നാ
ആഹ് ആഹ് ആഹ്